ഹലോ ഇവടെ നല്ല മഴേയ്ത്
ഏഹ് ഇവടപ്പം പെരുംവെയിലാ
ഏഹ്
ഏഹ്
ഉം ഞാന് ന്നാല് വെയില് വീശീട്ട് അതൊന്ന് വാരിട്ട്
ഏഹ് അയ് ശരി ഉം
ഓന്റെത് ഒറക്കം കഴിഞ്ഞീല്ലേ ഓനക്ക് ചപ്പാത്തി കയ്യിൽ കൊട്ത്ത്ക്കുന്നു ഇപ്പൊ അത് പിന്ന തിന്നാണ് പിന്നെ പൂച്ചനെ കണ്ട എനിക്ക് നല്ല ഇഷ്ടം ഇഷ്ട പൂച്ചന്റെ ഒപ്പം അങ്ങനെ കളിച്ചാണ്
മം
ഉം പിന്നെ സോപ്പ് കണ്ട
ഉം അല്ല വിട്ട് നിർത്തണം നന്നാവൂ അറിയ വിട്ട് നിർത്തുന്നേക്കാര് നന്നാവ ഈ പെറ്റ്സൊക്കെ കുട്ടികള മാന്തിയാലൊക്കെ
ആ ഉം ഉം ഒരു വാല് ഒക്കെ പോയി പുടി ഞാനിങ്ങനെ ആട്ടി വിടു ഞാൻ ഒപ്പം തന്നെ നിക്കക്കോ
ആ ആയ് ശരി ഉ പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ പിന്നെ ഉച്ചക്കുള്ള ചോറും കറി യോക്കായോ
ഞാൻ ഒറ്റയ്ക്ക് അല്ലേ ഉള്ളൂ അപ്പൊ ചോറും കറിയൊന്നും വെക്കണ്ട പിന്നെള്ള എന്തെ ഇത് മോൻ അല്ലെങ്കിൽ തന്നൊന് ഉള്ളത് കൊണ്ട് ഒപ്പിക്കുക ചെയ
ഹേ
ഉം വക്കാൻ മടിയാണ് അതുകൊണ്ടല്ല അതുകൊണ്ടാണ ഉം
പിന്നെ
ഹും
ഇപ്പൊ എന്താ പറയാ മക്കളൊക്കെ വരുമ്പോ ഓക്കെ വൈകുന്നേരംസ്കൂളില്ലേ കുട്ടികൾക്കൊക്കെ
ആ സ്കൂൾ ഉണ്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം പിന്നെ ഇനിയിപ്പോ ആ എന്തേങ്കലൊക്കെ ഉണ്ടാക്കല്ല ഇന്നലെ ചക്ക മൂത്തോൻക്ക് അവിന് ഒന്നും അങ്ങനെ ഇങ്ങനെ ഒന്നും പറ്റൂല അങ്ങനെ ഇങ്ങനെയൊന്നും ഡാ ഡാ ഇവൻ പോകുവാന് പൂച്ചന്റെ ഒപ്പം പോവാണ്
ആയ് ശരി
ഉം
ഉം ഉം
ഉം
പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങള്
വേറെന്താ
ഉം ഞാനൊരു കൊറിയർ ഉണ്ടായിന ഇ നിക്ക് അത് വരുന്നുണ്ട് അപ്പൊ എന്താ ചെയ്യാ അ അയിന് അതല്ല എനിക്ക് അത് വീട്ട് കൊടുക്ക ക്കാൻ ഇന്റെ വീട്ടില്
അതാ ഇനിയിപ്പോ കോള് കട്ടാക്കാൻ പറ്റു
ഉം അയിന് അങ്ങനെല്ല അത് വേറെ ഫോണില്ല
ആണോ
ആ ആ
അപ്പൊ ഇങ്ങൾട്ത്ത് സംസാരിച്ചോളൂ
ആ ഓക്കെ ഓക്കെ
ഞാൻ ഇതിലിങ്ങനെ പറയും ചെയ്യാ
ആ ഓക്കെ ഓക്കെ പിന്നെ മുപ്പത്തേഴേ എൺമ്പത്തേഴ് അത അവിടെ സിറ്റോട്ടിൽ വെച്ചാളിട്ടോ ആ ന്നാ അവിടെ കൊടുത്താദി ന്നാ ഒക്കെ ഉം ഉം ഹലോ
ങ്ങള് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാ
അല്ല അല്ല അത് ഇന്റെ വീട്ടിക്ക് അങ്ങോട്ട് ഓർഡർ ചെയ്യലാ ഹസ്ബന്റിന്റെ വീട്ടില് അങ്ങനെ ഓർഡർ ചെയ്യലില്ല ഇപ്പൊ നമ്മള് എന്നും മാങ്ങണോ ലൈക്കാരം
ആഹ ഓരോന്ന് ഞമ്മള് തരണം ചെയ്യണം നല്ലോണ്ണം മാർ മാർക്ക് കിട്ടണം ഞമ്മക് എക്സാമും ഡിഗ്രിയും ഏഹ് പ്രതിസന്ധി യൊക്കെ കഴിയണം എല്ലാതടാ പല അടവുകളും ണല്ലേ
ആ അല്ല പേയ്മെന്റ് കൊടുത്താ അപ്പൊ പിന്നെ പ്രശ്നല്ലറിയ
ആഹ ഉ അപ്പൊ ഇങ്ങൾ പറിനൊന്നും കേൾക്കൂലെ
ആര് ആ കൊഴപ്പൊന്നുംല്ല ന്നാലും
ആഹ അതത് നമ്മൾ ശിക്ഷിച്ചാലും ഉ ഉം
ങ്ങളൊക്കെ ഇനിയിപ്പോം ഏഹ് അവിടെപോ മഴല്ലേ മഴ തോർന്നോ
ഇല്ല്യപ്പൊ തുടങ്ങാണ്
ഏ ഇവിടെ പെരും വൈലാ
ഉം ഭയങ്കര ചൂട്‌കുംലെ ങ്ങക്ക്
കൊറെ ടൈം ആവോ
ഇനി പോന്റ്ത് ഓനെ ഉറക്കണംന്നില്ലെങ്കിൽ ഭയങ്കര പണി എനിക്ക് മടിയാണ് ഓനെ ഉറക്കാന്
ഏഹ് ഇന്റെ മൂത്തച്ചിന്റെ കുട്ടി അച്ചേക്കെനി ഫസ്റ്റ്ത്തെ തീരെ ഉറക്കില്ലെനി പിന്നെ പിന്നെ ഇങ്ങനെ ഒരു രണ്ട് വയസ് ക്കെ ആയപ്പോക്ക് പിന്നെ സ്വയം ഉറങ്ങലോടങ്ങി എന്നാലും ഉച്ചക്കൊന്നും ഉറങ്ങൂല്ല പക്ഷെ രാത്രി ഒക്കെ ഉറങ്ങും
ആ ഇമ്പന് ഉറക്കണം ന്ന്ണ്ടെങ്കിൽ കൊറേ നേരം അവന്റെ ഒപ്പം നിൽക്കണം നമ്മള് പാല് കൊടുത്ത് തൊട്ടിയിലിട്ട് ആട്ടി
ക്കാനൊക്കെ ബുദ്ധിമുട്ടാ
ഇല്ല അങ്ങനെ കുടച്ച്കിടക്കും കൊറേ നേരം പിന്നെ കുറെേ നേരം തൊട്ടിയിലിട്ടാട്ടണം അങ്ങനെ അങ്ങനെക്കായിട്ട്
ഇവനും അങ്ങനെ പാല് നേരം വെളുക്കോളാം പാല് കുടിച്ചണം ചെലപ്പോക്കെ നമുക്ക് വേദന ആവും റിയ
ആഹ
ഞമ്മക് കൊടുക്കാക്കാനും പറ്റൂലല്ലോ
ആഹ് ആ ഓൻ വർത്താനപറയുണ്ടോ
ആഹ് വർത്താനം ഉം നമ്മളൊക്കെ ക്കെ വിളിച്ചും പിന്നെ ഏഹ് എന്തൊക്കെ ഇങ്ങനെ ഓലോ ഭാഷയിലൊക്കെ പറയും ശരിക്കും യ്ക്ക് തിരിയാനൊന്നും ആയില്ല
ആ ഇവന് ഇപ്പളാണ് മ്മ നൊക്കെ വിളിക്കൽ തൊടങ്ങിയെ
ട്ടോ അഞ്ചു മാസക്കായ സമയത്തെന്നെ വിളിച്ചു
ആ അങ്ങനെയല്ല അതൊരു കരയുമ്പോ അങ്ങനെ
ആ ആ ആ ഇപ്പോ ഓൻ വിളിച്ചും എവിടെ പോയാലും വിളിച്ചും ഓൻ എന്റെ പേരും വിളിച്ചു വീട്ടീന്ന് വിളിച്ചന്റെ പേരെ.
ആ ആ ഇവനങ്ങനൊന്നും പറയണില്ല. ഞാനിട്ട് പറയാ എന്താടാ മിണ്ടാട്ടും അപ്പ
അത് ഞമ്മൾ മക്കളോട് അങ്ങോട്ട് നല്ലോ സംസാരിക്കണം. ഇപ്പോളെ മക്കൾ ഇങ്ങോട്ട് അങ്ങെ പറഞ്ഞേക്കെ എത്ത അറിയില്ല കേട്ടോ?
ഇത് ഞാനിങ്ങനെ
ഏ ഞമ്മള് ഒഴിവുള്ള സമയത്തൊക്കെ ഓലെ ഇങ്ങനെ കളിപ്പിച്ച് ഓല ആ ഒരു വെബില് ഇങ്ങനെ നമ്മള് പോയ കുട്ടികൾ പെട്ടെന്ന് സംസാരം പഠിച്ചു.
ഞാന്ന്ട്ട് ഓന്റെട്ത്ത് ഇങ്ങനെ കണ്ണ്, മൂക്ക്ന്നൊക്കെ പറ്ഞ്ഞൊടുത്താ തന്നെ ഓൻ ഇന്ക്ക് പ്പളും കണ്ണ് കാണ്ച്ചൊട്ക്കും കണ്ണോ കാണ്ച്ചലില്ലാ അപ്പൊ ഇബട്ത്തോലർയേലൊ ഓല് ഭയങ്കര വീ ഹുങ്ങ്ന്റിള്ള കൂട്ടത്തിലാണോ ഡിമാന്റുള്ള കൂട്ടത്തിലണോ ഉം ഇല്ലാ ഉമ്മ വരൂല്ലാ അങ്ങനെങ്ങട്ട് അങ്ങനൊരു കാ ഓനിക്കി തോന്നണം. പക്ഷേ വേ വേറെ കൊഴപ്പം
ക്ഷേ ചെല്പ്പം കിട്ടാണെ ഭയങ്കര ഡിമാന്റാ പിന്നെ ഓനെന്തെങ്കിലും മൂത്രൊഴിക്കേ അപ്പിയിടെ അപ്പൊക്കെ അമ്മള് ഓനോ ഒച്ചടുന്നൊക്കെ കണ്ടാല് അപ്പൊ മ്മ ഉമ്മ ഉമ്മാറി അത് രസവാ കേക്കാനറിയാ
ആഹ് ഇപ്പൊതാക്കി ഞാന് പൈപ്പ് തൊറന്നിട്ടിട്ട് പൈപ്പ് തൊറന്നിട്ടിങ്ങാണ്ട് പൈപ്പ് തലേം വെച്ച് നി ക്കാണ് അങ്ങനെ കാട്ടും
ഏഹ് അപ്പൊ മയൊക്കെ കൊള്ളൂല്ലേ?
മയയെ എന്തോ കെള്ളണെ എന്റെ ഒപ്പം ഉണ്ടാവും കുളിച്ചാണെങ്കിലും. ഇനി എന്താണെങ്കിലും ഉം
ഉം. എൻക്ക് ഇനി ഉച്ചക്കുള്ളക്കൊ ക്കൊണ്ടാക്കാണ്ട്. മുത്തശ്ശൻ നോമ്പുനോറ്റില്ല അപ്പൊ പിന്നെ
ഉം.
ഉള്ള സാനൊക്കെ കൊണ്ടുവന്നണുന്ന്
ഉം
ഉം
ഉം ഉം
പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ?
വേറെന്താ
ഉം
ഉം
ങ്ങളെ പണികളൊക്കെ കയിഞ്ഞോ ഒക്കും കുളിയൊക്കെ കയിഞ്ഞോ?
കുളി കഴിഞ്ഞിട്ടില്ല കുളിക്കാൻ വേണ്ടി തിരുമ്പാൻ നിക്കുമ്പളാണ് ഒണന്നത്.
ഉം
എപ്പളാ തിരുമ്പിയേ പിന്നെ മ്മക്ക് തിരുമ്പാൻ അല്ല കുളിച്ചാൻ നിക്കുമ്പോ കുറച്ച് പണി ഇണ്ടാവല്ലോ? കുളിച്ചിനോടോ അവിടെ ഒരക്കലും അങ്ങനെയൊക്കെ ഇനി പുട്ടും കഴിച്ച് തിരുമ്പണം
ഏഹ്
മീനും നന്നാക്കണം
ങ്ങളങ്ങനെ വാഷ് മിഷീനിൽ എന്നും ഉപയോഗിച്ചോ
ആഹ് വാഷിംഗ് മെഷീൻ എന്നും ഡ്രൈ ആക്കും
ഉണക്കാൻ മാത്രേ യൂസ് ചെയ്യുള്ളൂ
ആഹ് ഉണക്കൻ മാത്രം എടുക്കലൊള്ളൂ ഞാൻ ചിലപ്പം ബെഡ്ഷീറ്റോ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ വലിയ വലിയ പിന്നെ മടിയുള്ള സമയൊക്കാണെങ്കിൽ ആണ്ടിടും ആഹ് കിടക്കട്ടെ ന്ന് വിചാരിച്ചു
ആഹ് ശരി
അങ്ങനെ
പിന്നെ വേറെന്തൊക്കെ
വേറെന്തൊക്കെ
ഉം പിന്നെ ഇനിപ്പോ ആ ട്രിപ്പ് പോകാന അങ്ങനെന്തെങ്കിലും പ്ലാനിങ് എന്തേലും ഉണ്ടോ ഇപ്പൊ അടുത്തെ എന്തേലും
ഇല്ല അങ്ങനെ പ്ലാനിങ് ഒന്നുംല്ല ഹി ഹി ഹി മക്കളൊക്കെ വലുതായി ഓല് ക്ക് പിള്ളേ സ്കൂൾ ഫീസ് ട്യൂഷൻ ഫീസ് അങ്ങനെ ഇങ്ങനെ ചെലവ് വണ്ടിന്റടവ് ഫോണിന്റടവ് വണ്ടിണ്ട് രണ്ട് മൂന്നാ
ഹേ ഹ് ഹ് ഹ് ഹ്
ന്റെ അടവുണ്ട് അങ്ങനെക്കെയായിട്ട് എവിടെ ട്രിപ്പൊക്കെ പോകാൻ സമയം
ഏഹ് അത് ശരി
കൊണ്ട് കഴിയണില്ല നമ്മളെന്തേലും കൊടുക്കാന്ന് ഇങ്ങനെ
ആഹ് ശരിയാ സ്വന്തം കാലില് നിൽക്കാൻ കഴിയെന്നു പറഞ്ഞാ വല്യ കിട്ടലല്ലേ
വല്യ കിട്ടലന്നേ.
നിങ്ങള് എന്തേലും വർക്ക് ചെയ്യണ്ടോ ഇപ്പൊ
ഇല്ല ഇതൊക്ക തന്ന.
ഏഹ് പിന്നെ ഓൺലൈനിലൊക്കെ ആയിട്ട് അങ്ങനൊക്കെ നോക്കൂടെ
ഓൺലൈനില് ടീച്ചർ ആയിട്ടൊക്കെ എടുത്തീനു ഇപ്പ കുട്ടിയായേന്റെഷം പിന്നെ ഓല നോക്കല്, അമ്മള കുട്ട്യള പ പടിപ്പിച്ചനം. രണ്ടും കൂടി ആവുമ്പഴേ നമ്മള കുട്ട്യളെ ആകെ താളം തെറ്റും.
ആഹ് ആഹ് അത് ശെരിയാ പറയാ ഓലും പഠിപ്പിച്ചണല്ലോ പറയും.
ആഹ് അത് ആകെ എടങ്ങേറ് ആവും. ഇത്രയും കാലം എടുത്തീനു ഇപ്പൊ ഇബനായി ഇപ്പൊ കുറച്ചായിട്ടുള്ളു രണ്ട് മൂന്ന് മാസായിട്ട്
ഏഹ് അത് ശരി. അയ് എങ്ങനെ ഇങ്ങക്ക് നല്ല മെച്ചണ്ടോ അയിനോട്
മെച്ചൊന്നൊന്നും പറയാനില്ല എന്നാലും ആഹ് പാർട്ട് ടൈം ആയിട്ട് അങ്ങനെ എടുക്കും മെച്ചൊന്നു പറയാനിപ്പ അങ്ങനെ എടുക്കലുണ്ട് കൊറേ എടുക്കലുണ്ട്.
ഏഹ് അങ്ങനെ എത്ര വർഷം ചെയ്തിപ്പോ
ഒരു അഞ്ചാറ് കൊല്ലായിട്ട് അതന്നെണ് പണി. അറബി ഞാന് മെയിന് സബ്ജക്റ്റ് മദ്റസ അഞ്ചാം ക്ലാസ് വരെ എടുക്കും.
ഏഹ്.
മ്ഹ്
അപ്പൊ ഇങ്ങള് അതുവരെയൊക്കെ പടിച്ചു, പഠിച്ചു ഇണ്ടാവിക്കാം അല്ലേ
ഞാൻ ഡിഗിരി അറബി അന്നെ ചെയ്തത്.
ഏഹ്.
പിന്നെ പിന്നെ ഇബടെ വന്നിട്ട് ഒക്കെ ഓൺലൈനിൽ പഠിക്കേണ്ട ഉം
അയ് ശെ എൻ്റെ പിന്നെ പഠിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റില്ല ഞാ
പഠിച് ഞാൻ പഠിചനെനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലേയ്‌നു ഞാൻ ഇന്റഷ്ടത്തിന് ഓൺലൈനിലായിട്ടും അറിയാതേം അറിഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനൊക്കായിട്ട് ഉം പിന്നേ ഇബടത്തെമ്മ നല്ല സപ്പോർട്ടേര്ന്നു അങ്ങനെമ്മാന്റെക്കന്ന് പൈസക്കെ വാങ്ങി യും അങ്ങനെക്കെണ്ട്‌ പഠി ചിണ്ടാക്കീക്കണ് നമ്മളെ കയ്യിൽ പൈസട്ട്മ്പോ ഓല്ക്ക്ഷ്ടാവൂ
ആഹ് ഇ ഇന്റെമ്മ പഠിക്കാനൊക്കെ സപ്പോർട്ട പക്ഷെ ഹസ്ബന്റി ന്റെ
ഏഹ്. സമ്മതല്ലാതെ പോലും പറയില്ല ഉം.
ആഹ് ഓക്കേന്ന ആഹ് ആയിക്കോട്ടെന്ന.